ആ കേക്ണില്ല
ഹലോ
ആ ഇപ്പ കേക്കണ്ട് പറി പറി ആ പറി പറി കേൾക്കണ്ട് ആ ണ്ട് ണ്ട് ണ്ട്
ഹലോ കേൾക്ക് ല്ലേ ഹലോ
ആ പറയൂ നിങ്ങൾ എന്താ കാര്യം പറ കേക്ണ്ടെ അത് കുറച്ച് വൈകിട്ടാണെങ്കിലും പുശനല്ലങ്ക പറഞ്ഞ ആ യാത്ര പോണെ ഞാനിപ്പോ അങ്ങട്ട് വിളിക്കാന്ന് കരുതിതാ
അപ്പ നമ്മക്ക് പരീല് ണ്ടെ ആഹ ശമ്മക്ക് പുറേ വയികി നമുക്ക് പെട്ടെന്ന് ആ ആലോയിച്ചണം നമക്ക് ഇത് എങ്ങട്ടാ പോണ്ടെ ന്ന്ള്ളെ അറിയണം എങ്ങട്ടാ നമ്മക്ക് പോവാ
ആ അറിയിക്കണത് എങ്ങട്ടാ പൂവ്വോയ്ച്ചാ എല്ലാരൂടും എല്ലാടും ഒന്നും അറിയിക്കെ ഇങ്ങനെ ഇങ്ങനെ പോണം പോണ്ട് ഉദ്ദേശിക്ണ്ട് എല്ലാരിമം അറിയിക്കേ അപ്പൊ ഓല്ക്ക് ഏതൊക്കെ സ്ഥലങ്ങള് വാണ്ട്ച്ച അത് പറയി
അന ആ അനക്ക് അറിയില്ലേ ചെങ്ങായി നമ്മളെ ചെങ്ങായിമാരെ അവസ്ഥ ഓല്കൊന്നും വിള് അയച്ചിട്ട് കാര്യമില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓൻ അതൊന്നും മിണ്ടൂല ഏ ഓനൊന്നും ഓനൊന്നും മിണ്ടൂല അവനൊക്കെ വെറുതെ കുത്തായിരിക്കാണ് നമ്മക്ക് നമുക്ക് തീരുമാനം എടുത്തിട്ട് ഓനെ അറിയിച്ച അപ്പ എല്ലാവരും
അപ്പോ അഥവാ നമ്മൾ തീരുമാനം ചെയ്യണ്ടേ നമ്മുക്ക് തീരുമാനം ഒക്ക ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞ് എന്താ തയാറായി കഴിഞ്ഞിട്ട് നമ്മക്ക് വിളിച്ചു അപ്പൊ ഇവർക്ക് ഈ സ്ഥലം പറ്റൂല്ല അതിൻ്റെ അങ്ങനെ പറഞ്ഞപോലെ ചെയ്യ പിന്നെ മൊത്തം മാറ്റണ്ടേ അങ്ങന ആദ്യം തന്നെ പറഞ്ഞത് അത് തന്നെയാ പറഞ്ഞത് എല്ലാ വിരും അറിയിക്കാന പോണുണ്ട് ഉദ്ദേശിക്കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ എന്തൊക്കെയ എന്ത നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങള പറയാനുള്ളത് അവരോട് ചോദിക്കണം ഗ്രൂപ്പിൽ അവൾ
അല്ല ഓളോട് ഓളോട് ഞാൻ പറഞ്ഞേനു അപ്പോ പോവാ തയ്യാറാണെന്നാ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇത് അയച്ചിട്ടേ നമുക്ക് ജസ്റ്റ് എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം എടുക്കാം അതു മതിയില്ലേ
ആ അതല്ലേ എല്ലാവർക്കും ഇപ്പോ അല്ല അന്റെ എന്റെ ഇതിൽ ഇതിൽ എന്തേക്കു പോവാന ഉദ്ദേശിക്കുന്നേ
നമ്മക്ക് ഊട്ടിക്ക് പോയാലോ ഇപ്പൊ അത്ര വലിയ ചെലവ് ഒന്നും ഇല്ല തണ്ണുപ്പത്തെ കാലാവസ്ഥ നല്ല രസീകര അവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെണ്ടാവും കാണാൻ
അവിടുക്ക് അവിടെ രസമാണെങ്കിലും ഏറ്റും അല്ല അത് ഇല്ല നോക്കട്ടെ ഞാൻ ഇപ്പൊ അവിടെ അവിടെ കുഴപ്പൊന്നും ഇല്ല എങ്ങനെയാണ് പോവാൻ ഉദ്ദേശിക്കണേ ചെറിയ വണ്ടിയാ വലിയ വണ്ടിയാ
നമ്മുക്ക് വലിയ വണ്ടി എടുക്കാ ഒരാ ഞാൻ ഞാനെ അവർക്കൊക്കെ മെസ്സേജ് അയച്ചേർന്നു
അല്ലെ പ്പഇപ്പോ നമ്മൾ ഇനി എന്റെ ഒരു ആസ്വാദനം കിട്ടണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടെ വണ്ടി എടുത്തിട്ട് പോണം
അങ്ങനെങ്കിൽ അങ്ങനെ ഒക്കെ കണക്ക് തന്നെയാണ്
ആ അതാണ് അവടെ ഇവിടെ ഇറങ്ങി അങ്ങനെ കുഴപ്പൊന്നില്ലാതെ മറ്റു ഉള്ളിൽകൂടെ ഒക്കെ പോവാ
ഉം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് വലിയ വണ്ടി എടുത്തിട്ട് പോവാ പറഞ്ഞ അത് ഈ വിഷയം കൂടി നമുക്ക് പറഞ്ഞ് നോക്ക ഇത് എല്ലാവർക്കും വണ്ടില്ല അതാ പ്രശ്‌നം
ആ അതും പ്രശ്നമാണ് പിന്നെ അത് വേണ്ട ഈ കാര്യം നമ്മുക്ക് ഒഴിവാക്ക വണ്ടി സ്വന്തം വണ്ടി എടുത്ത് പോകണ വേണ്ട കാരണം നമ്മൾ എണ്ണന്റെ എന്താ വില വർധനമാണ് നല്ല വർധിച്ചിട്ടുണ്ട് അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഇതിനി ഇപ്പോ നമ്മൾ വലിയ വണ്ടിക്ക് ഒരാളെ ആരും എടുക്കയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോ രണ്ടായിരം
എന്തായാലും കൊണ്ടരും ഇത് പിന്നെ അത്ര വരില്ലേ ഇനിപ്പം അങ്ങോട്ട് പോകുമ്പോ അത്ര വല പൈസ ഒന്നും വരില്ലല്ലോ ചെറിയ രീതി തന്നെ ചെറിയ ചിലവിൽ തന്നെ പോയോ വരാൻ പറ്റുന്ന രൂപത്തിലാണ് ഊട്ടിക്ക് പോകാന അത്ര വലിയ ദൂരൊന്നും ഇല്ലല്ലോ എന്ന നല്ല കാണുന്നുള്ള സ്ഥലമാണ്
രണ്ടു ദിവസത്തിനോ മൂന്ന് ദിവസത്തിനോ ഉദ്ദേശിക്കണേ
അവിടെ പോയിട്ടേ ഫസ്റ്റ് ഒരു ദിവസം പോയിട്ട് അവിടെ മൊത്തം കണ്ട് കണ്ട് പിന്നത്തെ ദിവസം അല്ല അന്ന തന്നെ രാത്രി നമുക്ക അവിടെ ഒരു ഒരു ഒരു വാടക പെര എടുത്തു താമസിക്കാം
ആ വാടക ആ അത് നല്ല സൗകര്യമാണ് കാരണം അവിടെ നമ്മുക്ക് എന്താ ആനന്ദിക്കാനും സന്തോഷിക്കാനും ഉള്ള ഒരു സ്ഥലം ആയിരിക്കാം കാരണം നമുക്ക് നല്ല അവിടുന്ന് നല്ല കാഴ്ച കാണാൻ പറ്റും അങ്ങനത്തെ ഒരു സ്ഥലം എടുക്കണം അങ്ങെന്താ കാര്യ അങ്ങോട്ട് പോണ്ടല്ലോ ഇവിടെ നിന്നാൽ പോരെേ
അങ്ങെ നമുക്ക് അങ്ങനത്തെ പെര നമുക്ക് എന്താച്ച നമുക്ക് കോഴി ഒക്കെ ചുട്ട് സെറ്റ് ആക്കാം
ആ കോഴിചുട്ട് നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തിന്നിട്ട് പോവാ ഏ അതൊക്കെ അതൊക്കെ തന്നെ അല്ലാതെ നമ്മൾ ഇത്ര ഉണ്ടന്ന് ഉദ്ദേശിക്കുന്നത് വെറുതെ കണ്ടുപോരാ മാത്രമല്ലല്ലോ നമ്മുടെ സൗഹൃദം പുതുക്കുക ഏവാ എല്ലാവർക്കും ജോലിയൊക്കെ ആയതാണെങ്കിലും ഏ
ആ അയിനെ ജോലി ആകുബാ പൈസക്കെഴപ്പൊന്നുണ്ടാവില്ലല്ലോ നമുക്ക് വേണെ അവിടെ എന്തെങ്കിലും ഇ
ഉ പൈസ പൈസ പൈസല്ലാടും ചോയിച്ച് നോക്കെ നമ്മള് മാത്രം നമ്മുടെ നമ്മളെ മനസ്സില്
അതിനി ഇത ചെൽപ്പാ ആയിറുപിയ ആയിറുപിയ കൂടി വര- ല്ല ഇത് എണ്ണൂറോ അല്ലെങ്കിൽ ഇുന്നൂറക്കെ ആവുള്ളൂ
എങ്ങനെ ആ ഇജ് പറഞ്ഞില്ലേ വാടകപ്പേരന്ന് പറഞ്ഞില്ലേ വാടകപ്പേരക്ക തന്നെ ഇഴുന്നൂറ് എന്നൂർറുപിയ അല്ല ആയിരത്തി അടുത്ത് ഒരാൾ എടുക്കേണ്ടി വരും പിന്നെ എന്താ വണ്ടി പൈസ വണ്ടി പൈസ ഒരു എണ്ണൂട്ടി രൂപ കൂട്ടിക്കോ ഏ പിന്നെ എന്താ വണ്ടിപ്പോ പിന്നെ മറ്റു ചെലവുകളൾക്കെവിടെ കൂട്ടുമ്പോ ഈ ആയിത്തിമാക്കെയാകും എവിടക്ക ചോട്ടിക്ക പോണേ
അതെല്ലാടാ കുട്ടി ഞാനതല്ല പറഞ്ഞത് വണ്ടിക്ക് പൈസ ആകവും വണ്ടിക്ക് പൈസ ആവു അത് ശെരിയാന്നെയാണ് ല്അതല്ല അവിടെ എന്റെ ചെങ്ങായിന്റെ അടെ എന്റെ ചെങ്ങായിന്റെ ഒരു വാടകപ്പേരിണ്ട് അടാ നല്ല അതാണ് നല്ല കാണാൻ പറ്റിയ നല്ല മലന്റെ ഒരു മേലാണ്
പോ കൊറച്ചുരിയാണെങ്കിൽ
ഇല്ല ഓൻ ചെയ്യും ഓൻ ചെയ്തിടന്നങ്ങനെ ഓൻ പറഞ്ഞ എന്താ അറിയോ ഓൻ പറഞ്ഞത് നിങ്ങള് ഒരു ചലവ് നോക്ക- ണ്ടാ നമുക്ക് റെഡിയ ആക്കാന്നാപറഞ്ഞത്
ആഹ് അങ്ങനെയാണെ അതാണ് ഏറ്റവും നല്ലത് കാരണം ഇന്ന് എല്ലാവർക്കും സന്തോഷിക്കണം എല്ലാരും ആ തീരുമാനം
അതെയാണ് അതല്ലെ ഇത് പറഞ്ഞ എന്തായാലും ഊട്ടി പറ ഊട്ടി നത് പറഞ്ഞതാണ ഊട്ടി പറഞ്ഞ എന്താലും എല്ലാരും ഇതാക്കും കാർണം ഇങ്ങനെണ്ട് പറയുബോളി
പറ പിന്നെ നമുക്കത് തീരുമാനിച്ച എല്ലരെയും അറിയിക്കണം ഓരോ സൗകര്യങ്ങളൊക്കെ എന്താണ് ദിവസം പക്ഷെ ഓര സൗകര്യൊക്കെ എന്നാണ് ദിവസം ഉറപ്പിച്ചിട്ടേ -
ദിവസത്തിനാണ് പ്രശ്നം ദിവസംക്കെ എല്ലർക്കും പറ്റും കാരണം ആ വാടകപ്പനിക്ക് വേറെയും ആൾക്കാാര് വരില്ലേ അപ്പൊ അതിനെ കു
അവനെ വാടക കൊടുക്കാപോ മറ്റുള്ളക്കരുണ്ടാവും അപ്പൊ ഓനോട്‌ ചോദിച്ചിട്ട് എന്നാണ് എന്താഓയി - ഒരു ദിവസഎന്നത് വച്ചാ പറയാ പറ എന്ന അതിനുസരിച്ച് നമുക്ക് ഒക്കെ റെഡിയാക്ക തീരുമാനം ഉറപ്പിക്കാം
ആ ആ് ഞാന കുറച്ച് കഴിഞ്ഞട്ട് ഇപ്പത്തന്നെ ഓന്
ഞാൻ തന്നെ ഇപ്പ ഇവിടില്ല ആഹ് ഞാൻ തന്നെപ്പോ ഇവിടെല്ല ഞാൻ തന്നെ ഇപ്പോ കച്ചടവ കച്ചവടം ആവ്യത്തിന് വേണ്ടി വണ്ടിണ് കൊറച്ച് ദൂരയാണ് വീട്ടന്ന് കുറച്ച് ദൂരെയാണ് അപ്പാ അത് കഴിഞ്ഞു കഴിയുബത്തിനെ - ഒരാഴ്ചക്കടുത്തആവും മിക്കവാറും ഏ അപ്പൊ അത് കഴിഞ്ഞിട്ട് മാത്രമേ പറ്റുള്ളൂ ഏ നമ്മളങ്ങ- ട്ടാണ് അങ്ങനെ വർധന ചെയ്ത് കഴിഞ്ഞാ കൊറപ്പിച്ചത് കഴിഞ്ഞാ ആ സമയത്ത് പറ്റില്ലെങ്കിലോ ഞാനിപ്പോ ഒരാഴ്ചന്ന് പറഞ്ഞാല് അത് ഇപ്പൊ എഴിസം എട്ടീസം ആകും ചിലപ്പോൾ ഓൻബാസ ആകും അപ്പൊ ഞാന അവിടെ എത്തിട്ട് എല്ലാരും അങ്ങനെ കഴിഞ്ഞിട്ട് ചെയീണ ഏറ്റവും നല്ലേ
അതല്ല ഈ മാസം ഒന്നും എനിക്ക് അവിടെ വാടക വീടെ ഒഴിവില്ല ഇല്ലന്ന് പറഞ്ഞത് കാരണം ഇപ്പൊ എനക്ക്റിയില്ലേ നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ ഒന്നായി ക്കാണ്ടേ ചെലപ്പോ കൊറച്ച മുമ്പ്ണ്ടില്ലേ ക്കു മറ്റേ വിദ്യാഭ്യാസഥപനംക്കെ കുറച്ച് മുമ്പ് ഒഴിവക്കണ്ടായില്ലേ അയിന്റെ അ അയിന്റെ യാത്രയൊന്നും ഇപ്പഴും കഴിഞ്ഞിട്ടില്ല ഉ അതിന്റെ യാത്ര അക്കെന്ന ഇപ്പോഴും കഴങ്ങഞ്ഞിട്ടില്ല കൊറെ ആൾക്കാര് ഊട്ടിക്ക്പോകും കൊറെ ആൾക്കാര് പോന്നത് അതാണിപ്പ ഒന്നാമതിപ്പോ നിക്കറിയില്ലേ ഈ ചുരത്തിന്റെ അങ്ങോട്ടൊക്കെ പേരും തിരക്കാണ് ഓ ഒന്നും പോപറ്റില്ല
വജി നല്ല തിരക്കേക്കരി അങ്ങനെ വെറുതെപോവാൻ പറ്റില്ലോ മറ്റു വണ്ടിക എല്ലാ വണ്ടിയെന്ന് വന്ന് കഴിഞ്ഞാലേ ഏ ഒരു ദിവസം ഒരു ദിവസ പോവാൻ ഉദ്ദേശിച്ച രണ്ടു ദിവസാവും ഒന്ന ദിവസം രണ്ട് ദിവസ ആവും കർണം നമ്മൾളാ അവിടെ
ഇങ്ങനെ ആവുമ്പോഴാണ് വലിയ വണ്ടി ചെറിയ വണ്ടി നോക്കണ്ട ചെറിയ വണ്ടി ആകുമ്പോ നമ്മൾക്ക് എടേ അങ്ങനെ പോവാ വല്ല്യ വണ്ടിയാുമ്പോ നമുക്ക് പറ്റൂലേ ചെറിയ വണ്ടിയായാകുമ്പോ നമക്ക് തോന്ന്യ മാരി എങ്ങനെ ലുംനമ്മൾക്ക് കേറാം
കരണം ചെറ്യേ വണ്ടിയാണേൽ നമുക്ക് എടെകൂടെ ഒക്കെ എടുത്ത് പോവാം അത് ഏറ്റോം നല്ലേ ഏ എടീക്കൂടെ എടുത്ത് പോകാനാണ് ഏറ്റോം നല്ലേ മറ്റേത് നമ്മള ഇങ്ങനെ മൂട്ടു കൂടി നെരങ്ങി നേരങ്ങി പോകുമ്പോത്തിനേ
എടെ കൂടെടുത്ത് പോവാ പക്ഷെ സംഭവന്താ വച്ചാൽ ചിലവയ്ന് കൂടും ഇതന്നെ ആകുമ്പ ഇപ്പ ആയ്ന് ഒരു മാസം കഴിഞ്ഞാൽ തിരക്ക് കുറയും
ആ അപ്പളെ ആ ഓനെ നമ്മുക്ക് വെറുത തരല്ലേ ആന്റ കോട്ട് കൂട്ടുകാരൻ വെറുതെ ഇരുന്നോണ്ട് അപ്പൊ എന്താ അപ്പൊ എല്ലാ ഒഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രേ കിട്ടുള്ളു
ആ നമക്ക് ഞാൻ ഏതായാലും ഓനോട് പറഞിട്ടെ എന്നാണ് ഒയിവുള്ളേ ചോദിച്ചിട്ടേ ഓൻ കയിന് ഒന്നാമത് പറയുമ്പോ ഓന് ഒന്നാമത് നാട്ടിലൊന്നും ഉണ്ടാവല്ല്ല
ആ ആ എങ്ങനേലും ഓനോട് ഇജ്ജ് എങ്ങനേലും ഒപ്പിച്ചേ ആൾക്കാര് ചെയ്യാ എല്ലാരേം എന്താ നമുക്ക് ഒരുമിച്ച് കൂട്ടീങ്ങാണ്ട് എല്ലാടോം എന്താ എല്ലാടോം ഒന്ന് പറഞ്ഞിട്ട് പോവാ അല്ലാത നമ്മ ഒറ്റയ്ക്ക് തീരുമാനിച്ചിട്ട് കാര്യമല്ല നമ്മൾ ഈ ഇജ്ജ് പറഞ്ഞ ഈ കാര്യങ്ങളൊ എല്ലാടും പറയട്ടോ
അല്ല ഒരു മാസം കഴിഞ്ഞിട്ട് എന്തായാലും പറ്റുള്ളൂ അയിനിപ്പ ഇപ്പ തന്നെ പറയണ വേണെങ്കിൽ ഇപ്പൊതന്നേ പറയാ തീരുമാനിച്ചാലേ പറ്റുള്ളൂ കാരണം കൊറേ ആൾക്കാർക്ക് തിരക്കുണ്ടാവോണ്ടേ ആ ആ അല്ലെ ഇപ്പൊ കുറെേ ആൾക്കാർക്ക് തിരക്ക് ഉണ്ടാവുകൊണ്ടേ മുൻപന്നെ പറഞ്ഞവച്ചാൽ ഓൽക്കെന്നെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ പറ ചെയ്യ അല്ലാന്നുണ്ടെങ്കിൽ കയ്യൂല്ലല്ലോ അന്ന് പറഞ്ഞാൽ എന്തായാലും അന്ന് പറഞ്ഞാൽ എന്തായാലും ഓല് എന്തെങ്കിലും കാരണം പറ
എന്തെേലും പറയാൻ ഉദ്ദേശിക്കണ്ടെങ്കിൽ അത് എന്താ അതിനു ശേഷള്ള ദിവസങ്ങളോ അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ നടത്താൻ വേണ്ടിങ്ങാണ്ട് നമുക്ക് ഇപ്പ പറയാ അതാണ് കുറച്ച് നേരത്താന്നെ പറഞ്ഞാള പറഞ്ഞത്
അപ്പൊ അപ്പൊ കുടിച്ച് ഉം അപ്പൊ കുറച്ച് പഞ്ഞ് കഴിഞ്ഞാൽ ഓല്ക്ക് എന്തെങ്കിലും പരിപാടി ഏറ്റിക്കണ് അതാണ് ഇതാണ് പറഞ്ഞാണ്ടിങ്ങനെ ഒഴിഞ്ഞ് പോകും ഇതാവുമ്പോ പിന്നെ എന്തെകിലും പറഞ്ഞ കാരണം പറയാൻ പറ്റില്ലല്ലോക്ക് പിന്നെ നമക്ക് വേഗം തന്നെ പറയാം ഇപ്പ തന്നെ പറയാം പറഞ്ഞിട്ട് ഞാന് അതിന്റെ വിവരം ഇങ്ങക്കും പറഞ്ഞു തരാം
ആ അതാണ് നല്ലത്
പരമാവധി പെട്ടെന്ന് ആക്കാൻ നോക്കാം കാരണംച്ചഞ്ഞാൽ എല്ലാം ഇതാക്കൻ പറ്റില്ല ഞാനും ഇവിടന്ന് പോവാൻ നിക്കേണ് ഞാനും വിദേശ ത്ത് പോവാൻ നിക്കേണ്
ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണ്ട് ഞാനിപ്പോ ഒരു ജോലി ഇങ്ങനെ ഉം ജോലി ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കാണ് ഇപ്പൊ നല്ലൊരു ജോലി എന്താ അപ്പൊ ഞാൻ അയിനുള്ള അഭിസംബോധന ഒക്കെ ചെയ്തു നിക്കാണ് ഇനിയിപ്പോ എന്താണ് ഓലെ അവിടുന്ന് ഒരു അറിയിപ്പ് വന്നിട്ടില്ല അറിയിപ്പ് വന്നാൽ ഞാൻ വിദേശത്തക്ക് പോകും
ഉം ഇക്ക് ജോലിയൊക്കെ നേരായിക്കണ് ഞാന് രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ഞാൻവിടുന്ന് പോകും ജോലിയൊക്കെ റെഡിയായിക്കണ് ഞാൻ ചേർന്നാ മതി
അതിന്റെ മുന്നെ എല്ലാവരും കൂടിയിട്ട് പിന്നെ പോയികഴിഞ്ഞാ പിന്നെ രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടൊക്കെ വര പിന്നെ അപ്പ എല്ലാർക്കും ഒഴിവുണ്ടാവില്ലേ പിന്നെപ്പ നമ്മള് പഠിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയോണ്ട് എല്ലാരുപ്പോ അതിലേക്ക് പ്രവേശിക്കണ്ടാവുള്ളൂ ജോലിക്ക് പ്രവേശിക്കും
ഉം അങ്ങനെ എല്ലാരും ഓരോരോ സ്ഥലത്താണ് അപ്പൊ പിന്നെ ഞമ്മക്ക് കുറച്ച് കഴിഞ്ഞാൽ പറ്റൂല ഇപ്പ നമുക്കെ ഇപ്പ നമുക്ക് ഒരു രണ്ട് മാസത്തിനുള്ളിലൊക്കെ നോക്കാൻ പറ്റോലോ അത് കഴിഞ്ഞാ പിന്നെ ഓരോരുത്തര് ഓരോ ഭാഗത്തേക്ക് അങ്ങനെ പോവും അപ്പൊ നമുക്കയിന് മുമ്പന്നെ ഞാന് എല്ലാരും പറഞ്ഞ്ക്കണ് അപ്പോയും അധിക ആൾക്കാരെന്നെ പറഞ്ഞത് ഒന്ന് രണ്ട് ആൾക്കാര് പറഞ്ഞ് ഞാനും അപ്പോ ഇവിടെ നാട്ടിലില്ല അതോണ്ട്ച്ച് പറ്റില്ല പറഞ്ഞേനു
ആ എന്ന പറ്റ്യോരായിട്ട് പോവാ എല്ലാർക്കെ ആ പിന്നെ അത് അതാണേ എൽ എല്ലാർക്കും ഇപ്പൊ ഒത്ത സമയം ഉണ്ടാവില്ല എല്ലാര് ഇപ്പോ നാട്ടിലില്ല എല്ലാർക്കും ഫ്രീ ആയ സമയം ഉണ്ടാവുല്ല പറ്റണോർക്ക് അത്രേം എന്താ പ്രശ്നല്ലാത്തോർക്ക് വേണെങ്കിൽ നമുക്ക് ഇതിക്ക് ചേർത്ത് നമുക്ക് പോവാം എല്ലാരും പതിനഞ്ച് ആൾക്കാര്ണ്ടേൽ പതിനഞ്ചാൾക്കാരേം കൊണ്ടാവാൻ പറ്റോ എല്ലാവർക്കുപ്പൊ ഒയിവ് ഉണ്ടാവില്ലല്ലോ ഏ ചിലര് അവിടേം ഇവിടേം വെറുതെ കുത്തിരിക്കനുണ്ടാവും ഓർക്കിപ്പോ പൈസ ഇണ്ടാവീലാ ഒര് പോരും ചെയ്യൂല അങ്ങനെ കുറച്ച് കഴിയുമ്പോ അസിഡിറ്റി
അത് കൊയപ്പൊന്നുല്ല നമ്മുക്കേ ഇല്ലോരു മതി എല്ലാരും കൂടെ കൂട്ടി വേണ്ട ഇല്ലോരെ കൂട്ടിട്ട് നമ്മക്കങ്ങ് പോവാ ആ ആ ഞാനേതായാലന്നെ അറിയി ഞാൻ കുറച്ചകഴിഞ്ഞട്ട് അന്നെ വിളിച്ചാ എന്നിട്ട് ഞാൻ അറിയിച്ചിണ്ട് ഉ ശരി ശരി